കേക്കാമോ
എനിക്ക് കേക്കാം
ആഹ എന്നാ ഉണ്ട്
കൊറോസോ ഇല്ലല്ല കഴിച്ചില്ല
ചോറണ്ടോ
ചോറണ്ടില്ല ചേച്ചി
കഴിക്കണം ആ ജോലി കഴിഞ്ഞ് വന്നായിരിക്കും അല്ലേ
അേ ഉള്ളായിരുന്നു
എന്്യാ എല്ലാവരും
വരന്നാ ഉണ്ട്
വേറെ വിശേഷം ഒന്നും ഇല്ല സുഖാട്ടിരിക്കുന്നു
ആ
ഉണ്ട് ആഹ
ആണല്ലേ
എന്നാ വൈട്ട് സ്പെഷ്യല്േ
കാപ്പി കുൂറജോ
ഉ കാപ്പി കുടിച്ച് സന്ധ്യയ്കഴിഞ്ഞ താമസിച്ചാണ് കാപ്പി കുടിച്ചതെ
തേച്ചോന്നില്ല വയട്ട ഞാൻ ചെറുതയാണ്
ഹലോ ഹലോ കട്ടക്ക്യോമ്മ
അവിടെ വിട്ടു വി
ആഹ് എനിക്കും അത് അങ്ങനെ ഞ്ഞെ റേഞ്ച് ഉള്ളാടുത്തിട്ട് മാറി നി ക്ക് വാണെങ്കിൽ സ നല്ലതായിരുന്നു
ആഹ കേക്കാ ബസി പറോ വരും എന്ന്ത്യാ വീട്ടില് കാര്യം ഞങ്ങള് ചക്ക വേവിക്കാൻ വേണ്ടിയുള്ള ഇതിലാ
ആണോ ആഹ ഇവിടെ എല്ലാവരും ഇതന്റെ അമ്മേനക്ക് അമ്മയ്ക്ക ഒച്ചിരി വയ്യായിക ത ചേട്ട ഹോ ആശുപത്രിയിൽ പോയേക്കുവ കൊണ്ടയേക്കുവാണേ ഞാനും പിള്ളേരു ഉള്ളു അവര് രണ്ടും ആശുപത്രി പോയി
ആണോ എന്നാ വറ്റിയമ്മക്ക്
അമ്മയ്ക്ക് അമ്മയ്ക്ക് ശ്വാസംമുട്ടലൊള്ളതാണ് അപ്പൊ ഇൻഹേലർ എടുത്തൊണ്ടിരിക്കുന്ന അപ്പൊ അ അത് ഇപ്പം ഇപ്പൊ ഡോസ് കൂടതലാ ഇച്ചിരി എടുക്കുന്നേ അപ്പൊ അത് കുറേ നാൾ വരുമ്പോ മാറ്റണോന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് കൊറവലിച്ചി ത് വാ എല്ലാം പൊട്ടി അപ്പൊ അത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഓ അവിടെ കാണിക്കുന്ന ഒരു ക്ലീനിക്കുണ്ട് അവിടെ കൊണ്ടു പോയേക്കുവാ
ആണോ ആഹാ വരാൻ താമസിക്കുവോ ഇനി
ആഹ് ഇപ്പൊ പോയതേ ഉള്ളൂ ഒരു ഒന്ന ഒന്നര മണിക്കൂർ എടുക്കുായിരിക്കും
അണല്ലേ ആഹ
ചക്ക വേവിച്ചേനെഞ്ഞാ കറി
ചക്കവേച്ചിയന് പ്രത്യേകിച്ച് കറിയൊന്നുവില്ല
മീ മീനൊന്നും മേടിച്ചില്ലേ
ഇല്ല ഇന്നും മീ മേടിച്ചില്ല ഇന്നലെ മേടിച്ച
മേടിച്ചില്ലേ ഓ ഓ ഓ പിള്ളോരണ്ട ഒരാള് ടിവി കാണുന്നു ഒരാൾ ഉറങ്ങാൻ കെടക്കുന്നു
ആണോ നേരത്തെ ഉറങ്ങുവാണോ
ആ അത് എട്ട എട്ടര ഒമ്പതാുമ്പോ ഇളയ തുറങ്ങും
ആണോ പിന്നെ എഴുന്നേക്കൊ എടക്ക് എഴുന്നേക്കൊ അതോ
ഇല്ല ഇല്ല പിന്നെ നേരം മെളുതെഴുന്നേക്കത്തൊള്ളൂ
ആണല്ലേ ഹ ഹ പഠിത്തവൊക്ക കഴിഞ്ഞോ
പഠത്ത എളതിന്റെ ഹോം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി മൂത്തേനെ പഠിക്കാനുണ്ട് പഠിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് അവര് വന്നിട്ടേ ഉള്ളേ
ആണോ ഓ
ഉം പിന്നെ ഞാൻ കറിയൊന്നും വെച്ചില്ല വൈ അപ്പൊ ഇത് ഉറങ്ങിയിട്ട് വേണം അടുക്കളയിലോട്ടൊന്ന് കേറാനായിട്ട്
ആഹാ
വേണം കറി വെക്കാനായിട്ട്
ആണ എന്താ ഇന്ന് കറി
ഇന്ന എന്ത തൈര് മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മോരാക്കാന്ന് വെച്ച് പിന്നെ വൻപയറുണ്ട് ചക്കക്കുരു മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി വേയിച്ച് വെച്ചിരിക്കുവ അപ്പൊ രാവിലെ പൊതി കൊണ്ടോണേ അപ്പൊ എല്ലാം വൈകിത് ഞാൻ അങ് ആക്കി വെക്കും പിന്നെ രാവിലെ എല്ലാം അടുത്തൊന്ന് ചൂടാക്കി റെഡിയാക്കി കൊടുത്താ മതിയല്ലോ
ആഹ എപ്പോ ഉണ്ടോ അല്ലേ
ആഹ എളുപ്പമുണ്ട് പയറൊക്കെയ ആണങ്കിൽ ഞാൻ വേയിച്ച് വെക്കും വേയിച്ച് വെച്ച കഴിഞ്ഞാ പിന്നെ വൈകട്ട് പിന്നെ രാ-
ആഹ ഇവിടെ എടെ ഞങ്ങക്കും ഇന്ന് പയറായിരുന്നു ഓ ഭയങ്കരപാടാണ് ആഹ ഈ ചെറുപയറേ
ആഹ് ചെറുപയറല്ലേ
ആഹ അത് എന്ത് വരെ എന്ത് സമയം എടുതന്ന്റിയാതെ
ആഹ അതെ ചെറുപയർക്കെ രാവിലെ നമ്മള് വെക്ക്- വെക്കുവാണെങ്കിൽ തലേദിവസേ അത് വെള്ളത്തിൽ ഇടണം അന്നിട്ടു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വേകും ഇല്ലെങ്കിൽ കുക്കറിനകത്തിട്ട് അഞ്ചാറു അഞ്ചേട്ടു അടി അടിക്കണം അഞ്ചട്ടടി അടിച്ചാലെ പയറു വെള്ളത്തി ഇടുകയാലും തോന്നുന്ന ആരും കാരണം അവ ദിവസം അത് മുളച്ച വരികേലെ
ആഹ ചെറുപയർ
നമ്മള് കറി വെ- വെക്കുന്നതിന ഒരു ആ കറി വെക്കുന്നന് ഒരു രണ്ട മൂന്ന് മണിക്കൂർ മുന്നേ ഇട്ടാ മതി
മതിയല്ലേ ആഹ ചുമ്മാ ആല്ല ഇന്ന് വേഗം ഭയങ്കര താമസം എടുത്തു നല്ല തവണ അടുപ്പിൽ വെച്ച് ആ അതെ എന്നിട്ടും വെന്തില്ലായിരുന്നേ ഞാൻ പിന്നെ അത് എല്ലം ചേര്ത്തിട്ട് പിന്നെ ആവി കേറ്റി
ആഹ ആഹ് ആഹ് അത് വെക്കുമ്പോ ഒരു രണ്ട മൂന്ന് മണി അല്ലെങ്കി പിന്നെ ഒരു അഞ്ചെട്ട് അഞ്ചെട്ട് അടി പോരാ ഓരോ ഒമ്പതടിയേ ശരിും അത എന്ത് തത്തുള്ളൂ
ആ ചില സമയത്ത്ങ്ങ വല്ലാതെ അങ് ആ വെന്തും പോവും
വെന്തും പോവും അതെ നമ്മൾ രാവിലെ ധൃതി വെച്ചണ്ടാക്കുവാണെങ്കിൽ ശരി ശരിയാകും സാധാരണ നമ്മൾ എന്നാൽ അതെല്ലാം അടിപൊളിയായിട്ട് കറി വെക്കാന്ന് പറഞ്ഞാ ശരിയാകത്തുമില്ല
അത തന്നെ അത് തന്നെ ഞാന താമസ കടയിലും പോയത് ആ
പോയതോ ആ ആ ആ ഓ എന്നാ നേരത്തെ ചെല്ലണ്ട അല്ലേ നമുക്ക് ഈ രാവിലെ പൊതുകിട്ട് വന്ന കഴിഞ്ഞാൽ ഭയങ്കര പാടാ നേരത്തെ എഴുന്നേറ്റാലോ പിന്നെ നടക്ക
ആ് അതെ ഇന്ന് എന്നോടൊന്ന് നേരുത്തേ ഇ വരണന്ന് പറയുകയും ചെയ്തു ഞാൻ എന്നും അങ്ങനെ ആ അതെ എന്ന് നേരത്തെ വരണന്ന് പറഞ്ഞാലും ഞാൻ അന്ന് തമാ -
വൈകുന്നേരം അന്നേരം താമസിച്ചുകേറിയ വൈകുന്നേരം താമസിച്ചെ ഇറങ്ങത്തൊള്ളോ
ഇല്ലില്ല കട ആറുണിയാവുമ്പോ അടക്കും കറക്റ്റ് സമയത്ത് അടയ്ക്കും ഉം അത് ആ ഒരു സ ആറ് മണിന്നൊള്ള സമയാവുമ്പോ ഞങ്ങള് കട അടച്ചിരിക്കും
അടച്ചിരിക്കും ഒരാളെ സ്റ്റാഫ് എത്ര പേരുണ്ട് ജോലിക്കാര്
ഞങ്ങള് രണ്ടുപേരുണ്ട്
രണ്ടുപേര് രണ്ടുപേര് പെണ്ണുങ്ങളാ
അല്ലല്ല ഒരാൾ ആ ആൺകുട്ടിയാ അയാളുടെ വീട് തൊട്ടപ്പുറതന്നെയാണ് കടയുടെ തൊട്ടപ്പുറത്തുതന്നെയാ
അപ്പൊ തന്നെ ഓണറാണോ അല്ലല്ലോ
അല്ലല്ല അവിടുത്തെ ജോലി ചെയ്യുന്ന അല്ലല്ല
ജോലി നാളെ
ആ മൊതലാളിടെ വീട് കുറച്ചു ദൂരെയാണെ
ആ വത് വരികേല്ലേ
വരും വരും എന്നും വരും അപ്പം ഇരി കിട്ടുന്ന സമയമാവുമ്പോ ഇച്ചിരി പ്രായമുള്ള ആളാണ്
ഓ ഓ ഹോ
അപ്പൊ വണ്ടി ഓടിച്ചു പോകാൻ പാടാ
പാടാണ് ആ
മഴയും കൂടെ ആ മഴയും കൂടെ ടെ ആയിക്കഴിഞ്ഞാ കാണത്തില്ലല്ലോ ആ അതുകൊണ്ട് സാ നേരത്തെ അടയ്ക്കും
മഴയുണ്ടായിരുന്നോ ഇന്ന് അവിടെ
ഇല്ല ഇന്ന് മഴ ഇല്ലാരുന്നു ഇന്ന് ന
വെയിലായിരുന്നല്ലേ ആ ആ ഇന്ന് ഇവിടെ ഇവിടെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇടയ്ക്ക് നല്ല മഴക്കാറ് കേറി വരും അന്നേരം നമ്മള് അലക്കിയിട്ട തുണി എടുക്കാനോടും പിന്നെ അതുപോലെ വെയില് വരും ഇതുതന്നെയായിരുന്നു ഇന്നത്തെ കളി
ആ ഇവിടെ ഇന്ന് നല്ല ആ അതെ
തുണിയെടുക്കലും ഇടലും ഒരു വല്യ പണിയാ
പണിയാ അതെ അയ് വീട്ടിൽ പിന്നെ അമ്മയുള്ളത് കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാലുവേ
അമ്മ ജോലിക്കൊന്നും പോന്നി
ഇല്ല അമ്മ ജോലിക്ക് പോന്നില്ല
ആ വീട്ടിൽ തന്നെ
ആ വീട്ടിൽ തന്നെ
ആ ആ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല വീട്ടിൽ ഒരാള് ഉണ്ടെങ്കി അത്രയും നല്ലതല്ലേ
ആ അതെ അതുകൊണ്ട് പിന്നെ നമ്മള് തുണിയലക്കിന്റെയും ഉണക്കിന്റെയും കാര്യം അറിയണ്ട
ഏയ് അറിയണ്ട ആ
അറിയണ്ട അതങ്ങനെ നടന്നോളും ഇനി വൈകിട്ടത്തേക്ക് ഇനി എല്ലാം നാളത്തേക്കുള്ളത് വെക്കണായിരിക്കും അല്ലേ കറിയെല്ലാം
കറി എല്ലാം ഇനി വെക്കണം കറി വെച്ചാല് വൈട്ട് മോര് കറി വെക്കുവാണെ അവിടെ ഇരുന്നോളൂവല്ലോ അപ്പൊ രാവിലെ കൊടുത്തുവിടാംഅതുണ്ടാക്കണ്ട പിന്നെ പയറ് ഞാൻ വേവിച്ച് വെക്കും വേവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുത്തു കഴിയുമ്പം ഫ്രിഡ്ജി വെച്ചിട്ട് രാവിലെ അതുചേർത്ത് കൊടുത്താമതി പിന്നെ വൈകിട്ടത്തേന് ഞങ്ങക്ക് ചക്കക്കൂരു ഉ മെഴു മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി വേവിച്ച് വെച്ചേക്കുവാ അപ്പൊ അതൊന്ന് മസാല ഇട്ട് എടുക്കാൻവേണ്ടി അങ്ങനെ ആ അപ്പൊ രാവിലത്തെജോലി എളുപ്പാ പിന്നെ ചോറുവെച്ചാ മതില്ലോ
ആ അത് മാത്ര പ്പ വേണോ രാവിലെ പലഹാരം കൊണ്ടുപോണോ
രാവിലെ പലഹാരം ഓ കുഴപ്പമില്ല ചോറാണേലും കഴിച്ചിട്ട് പൊക്കോളും വൈകുന്നേരം വേണം
വൈകുന്നേരം വേണം അല്ലേ
ആ വൈകുന്നേരം മസ്റ്റായിട്ട് വേണം
ആ ആ വെശന്ന് വലഞല്ലേ വരുന്നെ
ചെന്നാ വൈകുന്നേരം ഒന്നും ഇില്ലെങ്കിൽ ഇവിടെ മ മറിക്കും വീട് മറിച്ച് വെക്കും
ആ അ ഇവിടെ അങ്ങനെ തന്നെ
പക്ഷെ രാവിലെ
ആണല്ലേ ആ
പക്ഷെ ഇതാണ് വൈകുന്നേരം നമ്മള് അവരെന്താണ് ഇന്നൊന്നും പറഞ്ഞുള്ള ഇതിലാ ഞങ്ങളുടെ മൂത്ത എന്റെ മൂത്തത് വരുന്നത് ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കി വെക്കുന്നെ കേറി വരുമ്പം അമ്മന്ന് എന്നാ ഉണ്ടാക്കിയന്ന് ചോദിച്ചൊണ്ട വരുന്നേ അപ്പൊ ഒന്ന് ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര വഴക്ക
പറഞ്ഞിട്ട് പോ രാവിലെ പറഞ്ഞിട്ട് പോ വല്ലോം ഉണ്ടാക്കണന്ന് അതോ
ഇന്നത് ഉണ്ടാക്കി വെക്കണൊന്ന് പറയത്തൊന്നുമില്ല ഇന്നത് വേണെന്നൊന്നുല്ല നമ്മ വരുമ്പോ എന്ത് നമ്മളുണ്ടാക്കുന്നോ അത് വേണം ചോറ് എന്നാ ഇന്നൊന്നും ഇല്ലടാ ചോറ് കഴിക്കാൻ പറഞ്ഞാ കഴിക്കത്തില്ല
ആഹഹാ
പിന്നെ എന്തലും പറഞ്ഞാ ഗോതമ്പ് ദോശ ഗോതമ്പട അതൊന്നും കഴിക്കത്തില്ല. ഒന്നെങ്കി ഉപ്പുമാവ് മുട്ടക്കറി അങ്ങനെ
ആഹാ
അല്ലെങ്കി എന്തേലും മധുരം വെച്ചിട്ട് എന്തെങ്കിലും ആഹ് പൊടി പൊടിക്കുന്നു ഉണ്ട് റേഷൻ കടൊന്നും കിട്ടുവല്ലോ പൊടിക്കാനും ഇരിപ്പുണ്ട് ഗോതമ്പുണ്ട് ആട്ടയുണ്ട് അപ്പൊ ചപ്പാത്തിയെക്കെ ആണെങ്കി ഭയങ്കര ഇഷ്ടവാ
ആണല്ലേ ആ അത് മന
ഉം ആ എന്നാ ശരി നടക്കട്ടെ ഞാൻ എടക്ക് വിളിക്കാം
ആ ശരി